ഹലോ
പറയൂ
ഹലോ
ഹലോ
അസ്‌ലാംഅലൈക്കും
വഅലൈക്കുമുസ്സലാം
എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ
നല്ല വർത്താനം
ആഹ് ന്താ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാൻ നിക്കയാണ്
ഏ എന്താന്ന് ഭക്ഷണൊക്കെ
ഇന്ന് എന്താ മീൻകറിണ്ട്
ങ്
പിന്നെ സോയാബീന് റോസ്റ്റ് ചെയ്തതുണ്ട്
ഇഹ് ഇഹ് അപ്പൊന്ന് വെള്ളിയാഴ്ച ആയിട്ട് സ്പെഷ്യല് ഒന്നുംല്ല വെള്ളിയാഴ്ച്ച ങ്ങളെ ഭാഗത്ക്കൂടി ഒന്നും സ്പെഷ്യൽ ഇണ്ടാവൂല
സ്പെഷ്യൽ ഉണ്ട് ക്ഷെ ഇന്നില്ല
ആ ഇന്ന് ഇണ്ടാക്കിട്ടില്ല ആ ആ ആ അത് ശരി അൻ്റെ വീട്ടില് കുട്ടിളൊക്കെ ഇണ്ടോ?
ആഹ് ഇൻകൊരു കുട്ടിണ്ട്.
ന്നേ.
ഞലോ സെയ്ഫാണ്.
ആഹ് എത്രുട്ടരാൾണ്ട്ങ്ങട്ട്?
ഏഹ് എത്രയ്ക്ക്ണ് കുട്ടിക്ക്? ഏഹ് അ ശരി.
ഇങ്ങത്തോ
ഇൻക്ക് നാലാള്.
ഏഹ്.
വല്ല്യ കുട്ടി. ഡിഗ്രിക്ക് കൊട്ത്തു രണ്ടാമത്തെ കുട്ടി ഏയിലാണ് മൂന്നാമത്തെ കുട്ടി രണ്ടാം ക്ലാസ്സില് നാലാമ ന്റെട്ടിക്ക്‌ രണ്ട് വയസ്.
ആഅ് ശരി.
ഉം ഭക്ഷണം കഴിക്കാ മാണ്ടി മക്കക്ക്ങ്ങനെ ഇട്ത്ത് കൊട്ത്ട്ടുള്ളൂ.
ഏഹ് ഇന്നന്താ സ്പെഷ്യല് വെള്ള്യായ്ചയിട്ട്?
ഇന്ന് മന്തിച്ച്‌ക്ക്‌ണ് ആ മ് മന്തിച്ച്ണ്. ആ ശരി വേറെന്തെങ്ങട്ട് വീട്ട് ലാരൊക്കെയുണ്ട്?
വീട്ടില് ഇമ്മ, ഇപ്പാ, ഹസ്ബന്റ്.
ആഹ് ആ.
നാത്തൂന്‌.
ഏ അ ശരി ങ്ങ ഔടെ ങ്ങളെ വീട്ട്ലാരൊക്കെയ അനിയത്ത്യാള് ഏട്ടത്യാളക്ക ണ്ടോ?
അ ഇൻകൊര് ഏട്ടത്തിണ്ട് പിന്നെ പ്പ മ്മ മ്മമ്മ.
ഏഹ് ഏഹ്.
ങ്ങളെ വീട്ട്ലാരൊക്കെണ്ട്?
ഞങ്ങള് വടെ ഞങ്ങള് നാല് കുട്ട്യളും. പുത്യാപ്ലിം ഞാനും എന്റെ വീട്ട്ല് മൂന്നാങ്ങളാരും ഒരനിയത്തിം.
ഏഹ് അ ശരി പിന്നെ.
ക്ക് നാല് കുട്ട്യാള്ണ്ട്. ആങ്ങളാരൊക്കെ പെണ്ണെട്ടി ഓൽക്ക് കുട്ട്യള്ണ്ട് ന്താ മയ ണ്ടൊ ന്ന് ങ്ങളാ വാത്ത്ക്കൂടെക്കെ.
ആഹ് ന്ന് നല്ല മയേന്നു ഉച്ചിര്ഞ്ഞിട്ട് നല്ല മയേന്നു.
ആഹ്. രണ്ട് മൂന്നിസയിട്ട് മയെന്നെണ്ല്ലേ? ഉം. പിന്നെന്താങ്ങട്ട് രാവിലെക്കെ കട്യൊക്കെ ണ്ടാക്ക.
രാവിലെ എന്താ ദോശ ഇഡ്ലി അങ്ങനെന്തെങ്കിലൊക്കെ.
ആഹ് ണ്ടാക്കും ഉം. ശെരി കുട്ടി ഭക്ഷണൊക്കെ കയ്ക്കോ?
ആഹ് കൊഴപ്പൊന്നുല്ല പ്പകൊഴപ്പൊന്നുല്ല.
ഏ അഹ് ശെരി ആ നടക്കൂലേ?
ആഹ നട്ക്കുവേ.
ഏഹ് ആഹ്.
ഒന്നരേട്ടാ ന്നട്ക്കലൊട്ങ്ങ്യ.
ഏഹ് സംസാരിക്കോ?
ആഹ് ഓള്. കടെ ന്ന കാൺച്ചു കൊടുക്കണൊ ചെയ്തു കൊടുക്കണോന്നൊക്കെ. പറിം കാൺച്ചരുക്കെ ചെയ്യും.
ആ ശെരി ഇങ്ങട്ടെന്താ വീട്ടില് ചെടികളൊക്കെ ണ്ടോ?
ചെടികള് ആ ഇണ്ട് രസള്ള ചെടികളൊക്കെണ്ട്.
ഏ പൂക്കൾ ള്ളതോ എലകൾ.
ആഹ് എലകള്‌ള്ളോണ്ട് പൂക്കള് ള്ളോണ്ട്. മുല്ലപ്പൂ റോസാ
ആഹ് ആഹ് അങ്ങട്ട് അതിനെന്താ വളമേ ക്കെട്ടോടുക്കുഓ അതോ അങ്ങനെന്നെ ഇണ്ടാകണതാണോ അതോ വളമേട്ടോട്ക്കോ?
വളൊന്നും
ആഹ് ആഹ് ചട്ടിയിലങ്ങനെ ണ്ട് വെച്ചേ ക്കാ ആഹ് ശരി വാങ്ങിയതോ അതോ അങ്ങനെ വല്ലോടത്തുന്ന് കളക്ട് ചെയ്യണതോ?
അത് എന്താ വാങ്ങിയതുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചതുണ്ട് ആഹ്
ഏഹ് ആഹ് ശരി പിന്നെ പച്ചക്കറി എന്തേലും ഉണ്ടാക്കോ വീട്ടിലൊക്കെ
ആഹ് ഉപ്പാക്ക് കൃഷിയാണ്
ഏഹ് ഏഹ് ആഹ് അസ്ബന്റിന്റുപ്പാക്കൊ?
ആഹ് ആഹ്
അപ്പ എല്ലാ ഇണ്ടാക്കൂലേ പച്ചക്കറികള്
ആഹ് ആഹ് ആഹ്
അത് ശരി
ഇങ്ങളെ ഹസ്ബന്റിന് എന്താ ജോലി?
അസ്ബൻഡ് പൊറത്താണ് ഇവിടില്ല
ഏഹ്
ഇങ്ങളെ അസ്ബെന്റന്താ ചെയ്യണ് ഇവടെ നാട്ടിലാണോ?
ആഹ് നാട്ടില്ണ്ട്
ആഹ് ശരി ഇത്ര നേരൊക്കെ ആവുള്ളൂ ഭക്ഷണം കഴിക്കുമ്പോ നേരത്തെ കെടക്കുവോ?
നേര്ത്ത ഹസ്ബൻഡ് വര്ണ വര്ണ ടൈമിനനുസരിച്ച്
ഏ ഹ് അയ്ശരി
ചെലപ്പോ പത്ത് മണി കയ്യും ചിലപ്പോ പന്ത്രണ്ട് മണി കയ്യും
ആഹ് ആഹ് ഇങ്ങള് വന്നിട്ട് ഒരുമിച്ചാ കൈക്ക ഭക്ഷണോ
ആഹ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പ കഴിക്കാൻ നിക്കാണ്
ഏഹ് അയ് ശരി ഇന്നെന്താപ്പം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാഞ്ഞെ ടൈമിട്ടില്ലേ
ഇന്ന് എന്താ ആഹ് കൊഴപ്പല്ലാത്ത രീതില് ഇണ്ടാക്കു
ഫുഡ്‌ഒക്ക ഇയ്യെന്നണ്ടാക്കല്
ആഹ് ഉമ്മയു
ആഹ് ആഹ് ആഹ് സ്പെഷ്യലൊക്കെ ണ്ടാക്കാൻ വയ്ക്കുവോ ബിരിയാണി അങ്ങനൊക്കെ
ആഹ് സ്പെഷ്യല് ആഹ് ട്രൈ ചെയ്യൂം ശെരിയാവുവാണെങ്കി ആവു
ആഹ് ആഹ് ആഹ് യൂട്യൂബില് നോക്കിട്ടാണോ ഇണ്ടാക്ക അ ഏ ഹ് ഒറ്റക്കങ്ങനെ ഇണ്ടാക്കും അസ്
അത് കാര്യന്ന് യു ടുബില് നോ
ഏഹ് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുവോ വൈകുന്നേരം ഏഹ് എന്തൊക്കെ ഇണ്ടാക്കു ആഹ് അങ്ങനൊക്കെ ഇണ്ടാക്കും ന്നിങ്ങട് ന്തെങ്കിലും ണ്ടാക്കിയോ?
ഇന്ന് നല്ല മഴല്ലേ അപ്പൊ അരി വറുത്തതും ചായേണ്ടാക്കി
ചായേണ്ടാക്കി ഉ ഇന്ന് രാവിലെ മുതലേ മയ്യേണ്ടാവിടെ?
ഇല്ല രാവിലില്ലേനു
ഉം ഉം ഉം ഏ ശരി രണ്ട് മൂന്ന് ദിസായിട്ട് മായ ന്നെയണല്ലേ
ആഹ്
ഉം ങ്ങടെ വീട്ട്ക്ക് പോയിട്ടില്ലേനോ?
എങ്ങനെ
ഇങ്ങള് വീട്ട്ക്ക് പോയിട്ടില്ലേനോ
ആഹ് ഞാനൊരു മാസംക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവല്
ഏ ആഹ് ഒരു മാസം ഇവിടെ നിക്കുമ്പോ ഒരു മാസം അവടെ നിക്കല
അല്ല പതിനഞ്ചൂസം അവടെക്കും
ആഹ് അവടെ നിക്കും
ആഹ്
എഹ് അയ്ശരി എടുത്തു തന്നെ ആണോ അതോ നല്ലോണം പോവാണ്ടോ
ഇല്ല അടുത്തന്നെയാണ്
ഏഹ് ശരി അ ഒരു മാസം ഇവിടെ നിന്നി ട്ട് പിന്നെ പോകലുണ്ടാവുള്ളൂ ഒരു മാസം ഇവടെ നിന്നിട്ടേ പോവലുണ്ടാവുള്ളൂല്ലേ
ആഹ് ആഹ് ആഹ്
ഏഹ് പെരുന്നാക്ക് പോയിട്ട് നിന്നോ വീട്ടില്
പെരുന്നാക്ക് പോയിട്ട് ആഹ് നിന്നൊക്കെ ചെയ്തു
ഏഹ് ശരി
പയിനഞ്ചൂസം പോയി നിന്നു
ആഹ് ആഹ് പെരുന്നാളിന് ഇങ്ങള് ട്രിപ്പ് ഒക്കെ പോയോ
ആഹ് ട്രിപ്പ് ഒക്കെ പോയി വയനാട് പോയിനി
ഏഹ്
അല്ല ഇങ്ങളൊരു രൂസത്തിന് പോയി അങ്ങനെ പോന്നു ആഹ് ഫ്രണ്ട്സ് ഒക്കെ പാടെകൂടി അങ്ങനെ പോയി പോന്നു
ഉം അങ്ങനെ ട്രിപ്പ് പോവുമ്പോ അങ്ങനെ പോകല ഒറ്റയ്ക്ക് പോകല്ലേ ഫ്രണ്ട്സ് ആളെ കൂട്ടിയ പോവാ
ഒറ്റക്ക് പോവലുണ്ട് ഒറ്റക്കാണ് കൂടുതലും പോയത് അന്ന് എല്ലാവാരും ഉണ്ട്ന്ന് പറഞ്ഞപ്പേ ഇക്കാൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടായിന്നു അപ്പം അങ്ങനെ പോയി
ഏഹ് അശരി
ആഹ് ആഹ്
വീട്ടിന്ന് അങ്ങനെ പോവൂല ഫാമിലി ആയിട്ടൊന്നും
ആഹ് ഫാമിലി ആയിട്ട് ഞങ്ങള് എന്താ പെരുന്നാക്കൊക്കെ പോവലുണ്ട് രണ്ടാം പെരുന്നാക്കൊക്കെ അങ്ങനെ പോവലണ്ട് ആഹ്
ഇപ്രാവശ്യം പോയില്ലേ
ഇപ്രാവശ്യം പോകാൻ പറ്റിട്ടില്ല ഇപ്രാവശ്യം മഴേന് പെരുന്നാക്കൊക്കെ ഇവടെ
ആഹ് ആഹ് ആഹ് ഏ അയ്ശരി ഏഹ് കൊറെ കയുമ്പോ അങ്ങനെ പോകലാണോ അതോ മാസത്തില് അങ്ങനെയൊക്കെ പോവോ
ആഹ് മാസത്തില് ഞായറാഴ്ച ഞങ്ങള് എന്താ ഫുഡ് കഴിക്കാനൊക്കെ ഇങ്ങനെ
ആഹ് അങ്ങനെ പോവും ആഹ് ചെടി ആരാ ഇണ്ടാക്കാ ഇജ് ന്നെ ഇണ്ടാക്കോ ചെടിയൊക്കെ
ആഹ് ഞങ്ങളെല്ലാരും പാടെ കൂടീട്ട്ണ്ടാക്കും ഞാനും ഉമ്മേം നാത്തൂനൊക്കെ പാടെ കൂടീട്ട് അങ്ങനെ ഇണ്ടാക്കും
ത്തൂൻ്റെ കല്ല്യാണം കഴിഞ്ഞിട്ടില്ല
ആഹ് നാത്തൂന് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവടില്ല
ആഹ് ആഹ് അപ്പോ ഓള് ഇണ്ടാവും വീട്ടിലല്ലേ
ആഹ് ആഹ് ആഹ്
ഏഹ് അയ്ശരി ഓളെ അടുത്തുക്കെന്നെയാണോ കെട്ടിച്ചക്കണെ
ആഹ് അടുത്തുക്കെന്നാണ് കെട്ടിച്ചക്കണ്
ഏഹ് അയ് ശരി ന്നിട്ട് കുട്ടി ഉറങ്ങ്യോ
ഇല്ല ഓക്ക് കഞ്ഞി കൊടുക്കാൻ നിക്ക
ഏഹ് കഞ്ഞി കൊടുക്കാപ്പോ ചോറൊന്നും വേക്കൂല ചോറഴിക്കൂല
ആഹ് ചോറ് കഴിക്കൊക്കെ ചെയ്യും അ ഞമ്മള് കഴിക്കയാണെങ്കി ഒപ്പ ഇരുന്നങ്ങാണ്ടി അ ആ അങ്ങനെ കഴിക്കും
ഏഹ് അത്ശരി
ഒറ്റക്ക് ഇര്ന്ന്ങ്ങാണ്ട് ഒരു പ്ലേറ്റില് ഇട്ത്തു കൊടുത്താല് അങ്ങനെ ഒറ്റക്ക്
ഏഹ് അത്ശരി അതോണ്ട്പ്പ കഞ്ഞിയെടുക്കുക
ആഹ്, ഇപ്പം കഞ്ഞി എടുക്കുവാ
ഏഹ് നിങ്ങൾ കടക്കുമ്പോളെ കടക്കുള്ളൂ ഒപ്പം കടക്കുള്ളൂ ആദ്യം കിടക്കൂല, ഏഹ് ഉച്ചക്കുറ, ആ ഉച്ചക്കുറങ്ങൂല അപ്പൊ
ഉച്ചക്ക് ഉറങ്ങും ഉച്ചക്ക് കുളി കഴിഞ്ഞാലൊക്കെ ഉറങ്ങും
കുളി കഴിഞ്ഞാ, എത്ര രണ്ടണിക്കൂറക്കെ കുറങ്ങോ
ആഹ് രണ്ട് മൂന്ന് മണിക്കൂർ ഒറങ്ങും പിന്നെ ഉറക്കം കമ്മിയാ
ആന് പിന്നെ ഒറങ്ങൂല, പിന്നെ അന്തിക്ക് എല്ലാരും കടക്കുമ്പോളെ കടക്കലിണ്ടാവള്ളോ
ആഹ്., ആഹ് രാത്രി ഇതേപോലെ തന്നെ ചെല സമയ ചെല ദിവസങ്ങളിലൊക്കെ ഒറങ്ങാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കരഞ്ഞ ങ്ങനെ കടക്കും. ഉം
ഏഹ് ഫുഡ് അപ്പൊ കുട്ടിക്ക് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല
ആഹ്, എന്താ ക്യാരറ്റ് ഒക്കെ ഇട്ടങ്ങാണ്ട് കഞ്ഞി ഉണ്ടാക്കി വച്ച് കൊടുക്കും ബീറ്റ് റൂട്ട് അങ്ങനല്ലേ
ആ, ആ ആ അതെങ്ങെ ചോറിലിട്ട് വേവിച്ച് കൊടുക
ആ, ആ
ഏ ബീടറൂട്ടും ക്യാരറ്റൊക്കെ കൊടുക്കുവോ?
ആ,, ആ പിന്നെ അവക്കടോ അങ്ങനെ
അതങ്ങട്ട്
എങ്ങനെ
ചെറിയ രീന്റെ കഞ്ഞിയാണോ കുട്ടിക്ക് വെച്ചക്ക്ന്നത്
ആഹ, ആഹ ആഹ
അ അ ഹെ ശരി അപ്പൊ ഈ തണുപ്പത്ത് കുട്ടിക്ക് കൊടുക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവൂല്ല. കഫക്കെട്ടിന്റെ ഒന്നും ഇല്ല ഇല്ല ആഹ ശരി മൂത്രം ഒഴിക്കൂല്ലേ നല്ലോണ്ണം, കഞ്ഞി കുടിച്ച മൂത്രേക്കാനേക്കാരല്ലേ
ആഹ് ആഹ ആ ഓക്ക് ഇഷ്ടല്ല അത് വെട്ട്. കൊടുക്കണെ
ഏ അത് ശെരി, അപ്പൊ അന്തിക്ക് ന്താ ചെയ്യാ നിങ്ങള് പിന്നെ.
മടി ക്ളോതിന്റെ
ആ, ആ, എന്നയിക്കോട്ടെ എന്ന ശരി എന്നാ ശരി
അ അ